എസ്
ഹലോ എവിടെ വീട്ടിലാണ് വീട്ടിലാണ്
എങ്ങനെ
വീട്ടിലാണ് പറയാ
ആഹ് ഞാന് മൂത്തമാനോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞനി കല്യാണത്തിന്റെ കാര്യങ്ങളെ
ആഹ് കല്യാണത്തിെന്റെ പറഞ്ഞിട്ടുണ്ട്ല്ലേ
ആഹ് സ്വർണട്ക്കാൻ പോണതും പിന്നെ അന്ത മൂത്തമാന്റെ അറ്റെ ആസ്ന്ത മൂത്തമ്മാന്റെ ആഹ് മറ്റേ സ്വർണം പറ്റിട്ടാണ് കുട്ടിക്ക സ്വർണ്ണം എടുക്കണന്നാ പറഞ്ഞിന്യേ
ആഹ് പുതിയ സ്വർണം എടുക്കൻ പഴ പഴ ഡിസൈൻസും കാര്യങ്ങളൊക്കെള്ള പഴയ മോഡല ഇത് മൊത്തം മാറ്റിയിട്ടാണ് എടുക്കുന്നത്
ആഹ് പയ മോണിൽ മാറ്റി മാറ്റിട്ട എടുത്താ മതിന്ന് ഞാനും പറഞ്ഞ കാരണം വെച്ചാ കല്യാണൊക്കെ ആവുമ്പള് പെണ്ണിന്റെ ആണിന്റെ വീത്തുകാരും നോക്കൂലേ പഴയ സ്വർണാണോ പുതിയ സ്വർണാണോന്നൊക്കെ നോക്കൂലേ അപ്പൊ അയ്നനുസരിച്ച്
രി ഞാന എടുക്കാ പറഞ്ഞിന്ന്
മൂത്താപ്പക്കും വലിയ സുഖമൊന്നുമില്ല മൂത്താപ്പ പറഞ്ഞണ്ട ഇല്ല സ്വർണ്ണം തന്നെ ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അതാ എന്നോട് അങ്ങന എന്നോട്ങ്ങനെ പറഞ്ഞത് അപ്പൊ മൂത്താപ്പന്റെ മൂത്തമ്മന്റെ
മൂത്തമ്മാന്റെ മോൾക്ക്‌ പുതിയ തന്നെ എടുക്കണം
ആ ഓള ഇഷ്ടത്തിന് പിന്നെ ആയിക്കോട്ടെന്ന് വിചാരിച്ചതാ അവളെ കൂട്ടാരും കൂട്ടാരത്തികളും പറഞ്ഞല്ലോ അത് പഴയത് പറ്റൂല മോശമല്ലേ പുതിയതാക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ജ്വല്ലറി ഞാൻ പറഞ്ഞു കൊടുത്ത പണിക്കൂലി കുറവള്ളത് ഉണ്ടെന്ന് പറഞ്ഞിനി എന്താ എന്റെ അഭിപ്രായം
ആഹ പറഞ്ഞിട്ടുണ്ടല്ലേ കുഴപ്പൊന്നുല്ലാവില്ല അതന്നെ പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഞാനിപ്പോഇതാ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് റീല് സ്ക്രോൾ ചെയ്തപ്പോഴാണ് കണ്ടത് ഈ വിവാ ത്തിതിനെ പറ്റി ഇന്നത്തെ കാലത്ത് രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേർ കൂട ആണല്ലോ വിവാഹംന്ന് പറയണുന്നത് പൊതുവെ അങ്ങനെയാണ് കണക്കാക്കണത് എന്നാലും ഇന്നത്തെ കാലത്ത് ഈ ഇപ്പം പറഞ്ഞുന്ന വിവാഹങ്ങളുടെ രീതിയും സമീപനവും ഒക്കെ പഴയ കാലത്തിനെക്കാളും എന്താണ് വളരെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിവാഹങ്ങൾ എന്താണ് അങ്ങനത്തെൊ ഒരു വിഷയം തന്നെ അങ്ങനെത്തെയൊരു വിഷയം തന്നെ ചർച്ച ചെയ്യാൻ വലിയൊരു വിഷയം തന്നെയാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളത് തന്നെ പക്ഷെ നമ്മളൊരു കുടുംബത്തിൽ കല്യാണം വരുമ്പോൾമ്മള അതും ശ്രദ്ധിക്കണല്ലോ അപ്പോൾ വഴയ കാല വിഭഗങ്ങൾ ഇന്നത്തെ വിഭഗങ്ങൾ മുമ്പൊക്കെ പറഞ്ഞാൽ ചെറിയ ലളിതമായ ചടങ്ങുകളും കുടുംബാംഗങ്ങൾ അടുത്ത് ബന്ധുക്കൾ മാത്രം അങ്ങനെയൊക്കെ ആയിട്ടൊരു ഇത് ദീനിയൊരു ഒരു നോർമൽ ചിലവിലും പിന്നെ നമ്മള ഓരോ മതത്തിൻ്റെ ആചാരങ്ങളും കുടുംബങ്ങൾക്കുംക്കെ കൂടുതൽ പ്രാധാന്യമൊക്കെ കൊടുത്തുകാണ്ട് നല്ലൊരു രീതിയിലുള്ളൊ ഒരു കല്യാണ ആയിരുന്നു പക്ഷെ ഇന്ന് വലിയ വലിയ മാറ്റ രിക്ക വലിയ ഓഡീഷന് കാര്യങ്ങൾ ഓഡിറ്റോറിയ അതുപോലെന്ന തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവും അത് പ്രീ വെഡ്ഡിങ് ഷൂട്ടും പിന്നെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് സോഷ്യൽ മീഡിയ പ്രദർശനം ഇങ്ങനെ തുടങ്ങിയ ഓരോരോ സാധനങ്ങളാ നമ്മളിപ്പോ എന്താ പറയാ ഓരോന്ന് തുടങ്ങാനൊരു ആദ്യം മുതല് അവസാനം വരെ നോക്കുകയാണെങ്കിൽ പഴയകാലത്ത് ത്തന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തും വ്യ വ്യത്യാസം ബന്ധം കൊടുക്കാൻ വേണ്ട ഒന്നുല്ല അങ്ങനെ പറയാൻ പറ്റുള്ളു ഇപ്പോൾ ഇന്നത്തെ കൽ വിവാഹത്തിന് നല്ല വഷം ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അന്നത്തെ കാലത്ത് എല്ലാരും
ഇപ്പഴ്ത്തകാലത്ത് സ്ത്രീധനം കാര്യങ്ങളൊന്നുംല്ലല്ലാ
അല്ലാ
ഏ.....
ആ ആ ആഡംബര വിവാഹങ്ങളാണ് ഇപ്പ നടക്കുന്നത് ഹഹം ആണുങ്ങള് ആണുങ്ങള് കല്യാണം കഴിക്കുമ്പോഴാണ് കൂടുതല് പൈസ
ആ പണ്ടത്തെ കാല അങ്ങനെ തന്നല്ലേ പണ്ടത്തൊക്കെ ഇപ്പൊ പെണ്ണൊക്കെ കല്യാണൊക്കെ നോക്കയാണെങ്കില് വീട്ടാര് ഉറപ്പിക്കണ കല്യാണം ഇപ്പ അങ്ങനെയൊന്നുമല്ല ഇപ്പൊ ചില കുട്ടികൾക്ക് കല്യാണം വേണ്ട അങ്ങനത്തൊക്കെ രീതിയിലായി എത്തിയിട്ടുണ്ട്
ആണ് പക്ഷെ ഇന്നത്തെ കല്യാണത്തിന് ചെറിയ ചെറിയ നല്ല- ഭാഗങ്ങളുണ്ട് ഇപ്പോൾ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളാണല്ലോ നടക്കുന്നത് പണ്ടൊക്കെയാന്ന് പറഞ്ഞാല് വീട്ടുകാർ ഇങ്ങനെ ഒരുവ സംഭവത്തിന് തെരഞ്ഞെടുത്ത് എടുക്കാണണ് കിട്ട ഇന്നിപ്പോ പലരും സ്വന്തം ഇഷ്ടപ്രകാരം ഓള്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കും. വീട്ടുകാർ സമ്മതിക്കും അതൊരു നല്ല കാര്യമായിട്ട് ട്ടാണ് കാണണേ കാരണം ഓൾക്ക് പിന്നീട് ഒരു സന്തോഷകരമായ ജീവിതത്തിന് അവിഷ്- ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണ കഴി അതായത് പ്രേമിച്ച് നടക്കുക എന്നല്ല കാണാൻ വരുന്ന പയ്യന്മാരിലോ അല്ലെങ്കില് സ്ത്രീകളാണെങ്കില് അവര് കാണാൻ പോകുന്ന കുട്ടികളാണെങ്കില് ഓൽക്ക് ആരാണ് അതാണ് ഓല് ഇത് അപ്പൊ ആയിക്കോട്ടേന്ന് വീട്ടുകാര് പറയും
ഇപ്പ അങ്ങനെയല്ല ഇപ്പ
ആ
കോളേജിലായാലും സ്കൂളായാലൊക്കെ പ്രേമിച്ച കല്യാണം കഴിക്കണം അ ഓരോത്തര് ചാടി പോവാ ഇഷ്ടത്തിലാവുക പ്രേമിക്കുക പിന്നെ ഇപ്പ ഈ ഫോണ് ഫോണൊക്കെ വന്ന കൊറെ പ്രേമങ്ങളും കുറെ ചാടി പോക്ക ഒക്കെ സംഭവിക്കണ്ട് പിന്നെ അയൽവക്കത്തു തന്നെ ഒരു കുട്ടിനേ പോലായിട്ടാകെ പ്രശ്നക്കായി ഓള് കൊറെേ കാല
പ്രേമിച്ചന്ന് പിന്നെ ചാടിപ്പോയി
കഴിഞ്ഞാല് പിന്നെ പഴയ ചങ്ങായിയെ ഇട്ടറിഞ്ഞ് ഇട്ട് ഒഴിവാക്കിപ്പോയി
അതെല്ലാം ജീവിതം ഒരു
ചോല ചുണ്ടായി കടക്കുകയാണ് പ്രേമിക്കുമ്പോ ആതൊന്നും നോക്കൂല അവര് അവരെ ഇഷ്ടങ്ങൾ മാത്രമേ നോക്കുള്ളൂ വീട്ടരു കാര്യങ്ങളോ- അച്ഛൻ അച്ഛന്റെ അമ്മയും ഇങ്ങനെ വളർത്തിയ കാര്യങ്ങളൊന്നും ഇപ്പോ അവര് ചിന്തിച്ചിട്ടുണ്ടാവില്ല അവരെക്കെ അപ്പ പിടിക്കണ ആരെയാണോ സ്നേഹിക്കണ അവര കൂടെ പോണംഷ്ട്ട
ഹാ! കഷ്ടം! ആഹ അതെ അത് ശരിയാണ് പക്ഷെ സ്ത്രീകളുടെ ഇപ്പോൾ വിദ്യാഭ്യാസം ജോലി നേടിയ ശേഷമാണ് കുട്ടികൾ കല്യാണം കഴുക ണത് അത് അങ്ങനത്തെ കുട്ടികളെ എണ്ണം നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ പരസ ഇരം മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഇന്നത്തെ കാലത്ത് കുറച്ച് കൂടുതലാണ്്യ മീഡിയ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പിന്നെ പറഞ്ഞാല് ജാതിത മം ഭാഷ ആ അതിലൊക്കെ കടന്നിട്ടുള്ള വിവാഹങ്ങളൊക്കെ പണ്ട് അല്ല അങ്ങനത്തെരു നോക്കിട്ട് ജാ അത മതം ഇതൊക്കെ നോക്കിയാുള്ള വിവാഹങ്ങൾ മുുമപ് കുറവേയായിരുന്നു നഞമ്മള ജാതങ്ങളതോ ഇന്നപ്പോ അതൊന്നുമില്ല ഇന്ന അതൊക്കെ കൂടുതലായിട്ടും ഏത് ജാതിയതും അതൊന്നൊന്നുംുമില്ല അങ്ങോട്ട് പോയി കല്യാണം കഴിക്ക തന്നെ പിന്നെന്ന് പറഞ്ഞാല് ചിലവ് കൂടുതലാണ് സോഷ്യൽ മീഡിയയുടെ സമ്മർദ്ദം കൂടുത അപ്പ ചെല കുടുംബങ്ങളില് സമൂഹത്തില് സ്റ്റാറ്റസ് കണക്കാക്കാനെന്താക്കും ഊം കൊ, അതെന്നെ കൊറേ കടം വാങ്ങി കൂട്ടിക്കാണ്ടും മറ്റു കാര്യങ്ങളുള്ള
പിന്നെ അത് ജീവിതകാലം മുഴുവൻ കടായിട്ട് മാറെണ്ട്യെരും.
പിന്നർഞ്ഞാ, സോഷ്യൽ മീഡിയെന്റെ സമ്മർദ്ദം തന്നെ. ഇപ്പോ കല്യാൺത്തിനൊക്കെ ഇണ്ടെങ്കില് കുടുംബ ചടങ്ങിനെക്കാളും ഫോട്ടോ, വീഡിയോ ഒക്കെ കേന്ദ്രീകരിച്ചുള്ളൊരു പരിപാടിയായിട്ടാണ്പ്പം മാറിക്കൊണ്ടിരിക്ക്ന്നത്. അന്നങ്ങൻത്തൊര് വിമർശനങ്ങള് നമ്മള് കേട്ട് വര്നാണല്ലോ പിന്നെ യഥാർത്ഥത്തിനേക്കാളും പ്രദർശനാണ് കൂടുതല്, യാഥാർത്ഥ്യം കൂടിയതിനെക്കാളും. ചെൽപ്പം വിവാഹ ജീവിതത്തിനേക്കാളെന്താക്കും ചടങ്ങിനാണ് കൂടുതല് പ്രാധാന്യം നൽകുന്നത്‌. ഇപ്പളാ ഈ വിവാഹ മോചനങ്ങളുടെ വർധനവതിലൂടെ ത്തന്നെ കൂടുന്നൂണ്ട്, അതമ്മക്ക് നോക്ക്യാ തന്നെ മനസ്സിലാവും, ചർച്ചകളും സർവേകളും എല്ലാം ഇപ്പ അട്ത്ത് ട്ട് പറയുന്നതതാണ്.
ഹേ ആദ്യക്കേന്ന് പറഞ്ഞാലേ ഒറ്റ ദിവസത്തെ കല്യാണണ്ടായ്നു, ഇപ്പൊ ഇപ്പത്തേ രീതീല് തലമുറേലർഞ്ഞാല് ഒരു കല്യാണം തന്നെ അത് തന്നെ മൂന്നോ നാലോ ദിവസക്കായിറ്റ് നടക്ക്ണ കാര്യങ്ങളാണ്. എത്ര ചെലവ് വേണം സ്വർണത്തിന് പൈസ വേണം. ഈ മൂന്ന് കല്യാണത്തിന്റെ എന്താ ഭക്ഷണത്തിന്റെ മറ്റുള്ളെ സംഭവങ്ങൾക്കൊക്കെ പൈസ വേണം. ആഡംബര കല്യാണായാ ന്നോണ്ട്ക്ക്ണത്. ഇതിനൊക്കെ പൈ പൈസിം കാര്യൊക്കെ വേണ്ടേ, ഇന്നാലോ കടം വാങ്ങി, കടം വാങ്ങികൂട്ടി കൂട്ടീട്ടെയ്കാരം ഈ കല്യാണം മുഴുവൻ നടത്ത്ണത്. ആളുകള്, ആളുകളെ വിചാരം എന്താച്ചാ അവരെ കയ്യില് പൈസണ്ട് എല്ലാം ഉണ്ടോന്ന് വിചാരിച്ചിട്ടാണ് നടക്ക പക്ഷേ, ജീവിതകാലം മുഴുവൻ ഈ പ കടം വീട്ടി വീട്ടി നടക്കണ്ടി വെരും. ഒരു ലളിതമായ കല്യാണാണ് ഇന്റഭിപ്രായത്തില് നല്ലത്.
അത്ങ്ങള് പറഞ്ഞത് ശരിയന്നേണ്. ലളിതമായ രീതിയാണ് ഏറ്റവും അത്ങ്ങള പർഞ്ഞത് ശരിയാണ്. ലളിതമായ രീതിയാണ് ഏറ്റവും ഉം നല്ലത്. അതുപോലെത്തന്നെ, അറേഞ്ചാണെങ്കിലും, പ്രണയ വിവാഹാണെങ്കിലും ഇപ്പോ എപ്പളും ചർച്ച ചെയ്യപ്പെടണ്ടൊരു വിഷയം തന്നേണ്. അത് മാത്രല്ല ഉം. അയ്ന്റെപ്പൊ ഗുണംന്ന് പർഞ്ഞാ പരസ്പരറിയാ പിന്നെ, ഇഷ്ടങ്ങളുടെ സ്വഭാവം ഒക്കെ മനസ്സിലാക്ക. അത് എന്നാ തന്നെ അയ്ന് കൊറേ വെല്ലുവിളികള്ണ്ട്. കുടുംബവിരോധങ്ങള്, പിന്നെ പ്രതീക്ഷകളും യാഥാർത്ഥ്യൊക്കെ തമ്മിലുള്ള വ്യ ത്യാസങ്ങള് നന്നായിട്ട് വരാ
അതെ. ഇപ്പ ഇപ്പൊന്ന് ഇപ്പൊന്ന് ഒരുപക്ഷേ ഇപ്പത് ആലോയ്ച്ച് നോക്ക് എന്താ ഒരു പെണ്ണിനെ കണ്ട് കയ്ഞ്ഞാ പിന്നെ അവർക്ക് മിഠായി കൊടുക്കൽ ചടങ്ങ്ണ്ട്, എന്തെല്ലാ സാധനങ്ങള് വാങ്ങി ക്കൊടുക്കണം ഉപ്പു തൊട്ട് കർപ്പൂരം വരേ വാങ്ങണം. അങ്ങനത്തെ സാഹചര്യയായിട്ടുണ്ട് ഇപ്പോ കല്യാണങ്ങളൊക്കെ
ഉം അത് ശരിയാണ് അങ്ങനെ വന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഗുണങ്ങൾ ഇതിനുണ്ട് അറേഞ്ച് മാരേജാണുണ്ടെങ്കിൽ കൊടുക്ക്-
എന്തെല്ലാം അമ്മായിനോട് അമ്മായിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ട്
പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇപ്പ അങ്ങനെ വരുന്നുണ്ടല്ലോ ഇങ്ങനെ ഓരോന്ന് ഇപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നോണ്ട് ഇപ്പൊ എന്താണ് സ്ത്രീധനം അങ്ങനത്തെ കാര്യങ്ങളില്ല പക്ഷെ വിവാഹ ചെലവിന്റെ സമ്മർദ്ദംണ്ട്
കട കടം കിട്ടുന്ന് പറഞ്ഞിട്ടാണ് അമ്മായി- അത്രയും സ്വർണ്ണം എടുക്കാന്ന് പറഞ്ഞക്ക പക്ഷെ അതിലൊക്കെ കടം വീട്ടി കിട്ടണ്ടേ
കിട്ടുന്ന് പറഞ്ഞ നിന്നിട്ട് കാര്യല്ല അത് നമുക്ക്ന്താക്കണം കൊടുക്കാൻ കഴിയുന്നൊരു കാര്യമാണ്
കുറെയ കാര്യം പറയാനുണ്ട് പിന്നെ
ഉം അങ്ങനെ വരിയാന്ന്ണ്ടേ ആ അത് നേരിട്ട് ഞാൻ നേരിട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറയാ കേട്ടോ ഓ ആയിക്കോട്ടെ സംസാരിക്ക ആഹ് ശരി
ആഹ്